അഹ് ഫുഡൊക്കെ കഴിച്ച് കെടന്നോ?
ഫുഡ്ക്കെ കഴിച്ച് ഇങ്ങനെക്കിടന്ന്.
ആഹ് എല്ലാരും മക്കളൊക്കെ കിടന്നാ?
ഇല്ലാ ഓലക്ക് കളികാണ് ണ് ഞാൻ കെടന്ന്.
ആഹ് എല്ലാര ഒന്ന് പന്തളി കാര്ണേ ഇവടെ അതന്നെ അവസ്ഥ. മക്കളൊക്കെ എല്ലാരും ചോറൊക്കെ ഉണ്ട് മോളൊപ്പം കൂടെ കെട ക്കെണ് മോളും ഇപ്പ അങ്ങനെ ഒറങ്ങി ഹസ്ബൻഡും കുട്ട്യളും ഇപ്പൊ ആഹ് ഉം ഉം ഇങ്ങനെ പന്തളികാണാൻ പോയക്കാണ് ഇവടെ മുന്നിലന്നെ ഫ്രേണ്ടിലെ ഇവടെ എങ്ങനെയുള്ള ചെക്കന്മാരും മൊത്തത്തിലിരുന്നിട്ട് കാണും അങ്ങനെ ഒറ്റക്ക് കാണുമ്പോ വൈബ് ഇല്ലയെന്ന് പറഞ്ഞിട്ട് കൂടുതല് ഫ്രണ്ട്സ് ഒക്കെ ഒത്തിട്ടാണ് കാണ ത് പൊറത്ത്ന്ന് ആഹ് കൂക്കി വിളിക്കണ സൗണ്ട് എങ്ങട്ട് കേൾക്കണ്ട് വെച്ചിട്ടാ അവർക്കൊരു ഹരം അപ്പം പന്ത്രണ്ടരൊക്കെ ആയിട്ടേ വെരുള്ളൂന്ന് പറഞ്ഞിട്ട് പോയിക്കണ് കളിയൊക്കെ കഴിഞ്ഞിട്ട് മോനും പൊയിക്കണ് കാണാന് പന്ത്ളി പ്രാരാന്തന്മാരാണൊക്കെ
ഉം ഉം
ഉം ഉം അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ചോറും മണ്ട കഞ്ഞി മണ്ട ഒന്നും മണ്ട പന്തളി പന്തളി അതല്ല ആഹ് ആഹ് അതെ എങ്ങനെ മഴക്കെ ഒണ്ടോ അവടെ എങ്ങ നെ കാലാവസ്ഥക്കെ എങ്ങനെ ഇന്ന് നേരവെളുത്ത വൈകി ട്ട് വരെ നല്ല മഴയാരുന്നു ഇപ്പം ഒന്ന് തോർന്നിട്ടിണ്ട് ആഹ് അന്ന് നല്ല തണു പ്പുണ്ട് ഇതുവരെ മഴ പെയ്യണ്ടെലും ഭയങ്കര ചൂടായിരുന്നല്ലോ
ആഹ്
ആഹ് അതാ ഇപ്പോ ഒറക്കം വെരുന്നോണ്ട് ഭയങ്കര ക്ഷീണായിട്ട് ഇപ്പൊ പീരിഡ്സിന്റെ വയറുവേദനയായിട്ടെ ഭയങ്കര ബുദ്ധിമു ട്ടായിട്ട് ഇഞ്ചെക്ഷനൊക്കെ കൊടുത്ത് ഗുളികയൊക്കെ കഴിച്ച് അങ്ങനെയൊ കെടക്കയാണ് ആ വേദന അങ്ങനെ കാലിന്റെ ഉ പ്പൂറ്റിക്ക് വേദനായിട്ട് സഹിക്കാൻ പയ്യാത്ത വേദന അതും കാല് നെൽത്ത് കു ത്താൻ കയിക്കണില്ല നമ്മള് അഞ്ച് മിൻറ്റോ പത്ത് മിൻറ്റോ ഒരു ഭാഗത്ത് ഇരുന്നെണ്ടെങ്കില് കാല് നിൽത്ത് കുത്താൻ വയ്യ അല്ലാതെ നമ്മള് തുടരെ ഇങ്ങനെ പണിയെടുത്ത് കൊണ്ടിരിക്യാണ് നടന്നൊണ്ടിരിക്യാണെങ്കി വല്യയ പ്രശ്നം ഇല്ല സയിക്കാൻ വയ്യാത്ത വേദന ഒന്നു ഇല്ല ആഹ് ഉപ്പുറ്റിടെ അടിക്ക് ഭയങ്കര എന്ത് വേദന വച്ചിട്ട സയി ക്കാൻ പറ്റണ്ടേ രാവിലെ എണീറ്റ് ഉണ്ടെലൊന്ന് കുത്താൻ വയ്യാത്ത വേദന കൊറേ ആയി ഡോക്ടേഴ്സിനൊക്കെ കാളിക്കണ് ഞാന് ഹോമിയോല് കൊറെ കാണിച്ചു പിന്നെ എല്ലിന്റെ ഡോക്ടറെ കാണിച്ചു എന്നിട്ട് എന്താ ചെയ്തേ
എൻക്ക് അങ്ങനെ ഹോമിയാനെക്കെ കാണിച്ച് കൊണ്ടു വന്ന് സുഖലി പിന്നെ എന്താറിയില്ല അങ്ങായിട്ട് മാറി താനെ
അതല്ലേ എക്ക് ആദ്യം ചെറുതായിട്ടൊക്കെ ഒണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഉണ്ടായപ്പോ നമ്മളങ്ങ് അങ്ങനെ ഫോണിലൊക്കെ ഇങ്ങനെ നോക്കിട്ട് ചെലെ എക്സസൈസ് ഒക്കെ ചെയ്തങ്ങനെ നടന്നാ അങ്ങനെ പറ്റെ മാറി ഇപ്പൊ ഈ സ്കൂള് പൂട്ടി വെക്കേഷൻ ആയ സമയത്ത് ഈ സൈക്കമയ്യാത്തെ വേദന നേരം വെളുത്തുണ്ടെ നടക്കണ്ടേ നമ്മള് മക്കകൊക്കെ എന്തേലും വെച്ച് ഇണ്ടാക്കി കൊടുക്കണെ നമ്മള് നീക്കെന്നും മാണ്ടേച്ച് ഞാൻ നീക്കണ് ഞമ്മ ചൊമരമ്മ തപ്പി പിടിച്ചിട്ട് അങ്ങനെ ഞാൻ നടന്നിരുന്നത് എന്നിട്ട് കൊറെ ഹോമിയോനെ കാണിച്ച് ഹോമിയോനെ കാണിക്കാൻ കാരണ വെച്ച എന്റെ മോളും മൊഖത്താകെ പാലുണ്ണി ഇണ്ടായിരുന്നു വേറെ എവിടെ ഇല്ലാ അതോ മൊഖത്ത് ചുണ്ടിന്റെ അവടങ്ങനായിട്ട് നറ ച്ച് അധികം വലുപ്പയില്ലാതെ ചെറുതായിട്ട് പിരി പിരിയാനായിട്ട് കാണുമ്പോ ഒരു അങ്ങനെ ഹോമിയോനെ കാണിക്കാൻ വേണ്ടി പോയതാണ് അപ്പം കാണിക്കാൻ വേണ്ടി പോയപ്പോ എന്റെ കാലും കാണിച്ചു എന്റെ കാല് കാണിച്ചേക്ക് പറഞ്ഞത് നീർക്കെട്ടാണ് എന്ന് തന്നെയാ പറഞ്ഞത് അപ്പൊ അത് കൊറെ മരുന്ന് കുടിച്ച് കൊറെ മരുന്ന് ച്ചിട്ട് അ തൊര്
ഉം ഉം ഉം റേഞ്ചിന്റെ ഇഷ്യൂ ഇണ്ടോന്ന് തോന്ണ്ടല്ലേ കേക്കാ നോമിയോലൊക്കെ നല്ല മരുന്നുണ്ട് ഇതിനെ ഉപ്പൂറ്റി വേദനക്കെക്കെ
ആഹ് കേൾക്കുന്നില്ലേ ഞാൻ പറയുന്നത്
ഓ കുറച്ച് റേഞ്ച് പ്രശ്നംണ്ടായിനി തോന്നുന്നുണ്ട്
ഇപ്പ കേൾക്കുന്നുണ്ടോ
ഓ ഉണ്ട്ണ്ട് ഉണ്ട്ണ്ട്
ആഹ് എന്നിട്ട് എല്ലിന്റെ ഡോക്ടർ ഒക്കെ കാണിച്ചേക്ക അവിടുന്ന അവര് കൊറച്ച് ഒരാഴ്ചത്തേക്ക് മരുന്ന് വന്നു അപ്പൊ പെയിൻ കില്ലറാണ് അത്ങ്ങനെ കഴിക്കുമ്പോ ന വേദനൊക്കെ കുറവാണല്ല പക്ഷെ പെയിൻ കില്ലർ അങ്ങനെ കഴിക്കാൻ പറ്റില്ലല്ലോ അഹ് പിന്നെ സാറ് പറഞ്ഞു് ബ്ലഡ് ടെസ്റ്റ് ഇച്ചക്കെ എഴുതിത്തരാം എന്ത് കാരണം കൊണ്ടാണ് ഇതി ഇങ്ങനെ വരുന്നതെന്ന് അറിയണമല്ലോ നീരർക്കം ആഹ് ആയിരിക്കും പിന്നെ വേറെ വല്ല കാരണംമ ഉണ്ടോകും നമുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഷുഗറ് അതേപോലെ പ്രഷർ തൈറോയിഡ് യൂറിക് ആസിഡ് പിന്നെ എന്താ വിരൾ ചു പിന്നെ വാദസബന്ധമായ അസുഖണോക്ക നോക്കാൻ വേണ്ടിട്ട എല്ലാം ടെസ്റ്റ് ചെയ്ത് അപ്പൊ അതിലൊന്നര് കൊ ല്ല അല്ല അയാലും ഒന്ന കുഴപ്പില്ല കേട്ടോ അപ്പൊ എന്നത് കാലിന് നീർ കെട്ടാണ്ന്ന് നീരിറങ്ങാത്ര കാലിന് എന്ത് ചെയ്തിട്ടും അത് മാറണില്ല ഇപ്പ ഇന്നിപ്പോ വേറെ ഡോക്ട ഡോക്ടർണ്ട് ഇവിടെ അടുത്ത് തന്നെ വേറെൊരു ഡോക്ടർ ഉണ്ട് അതിനെ കാണിച്ച് തീര നയ്ക്കാൻ വയ്യാത്ത വേദനയാണ്ന്നപ്പോ കാലിന്റെ ഉപ്പൂറ്റിക്ക് ഒരു ഇഞ്ചക്ഷൻ ചെയ്യുന്നുണ്ട് അവിടെ ന്ന് പറ അങ്ങനെ ചെയ്തിട്ട് ഇപ്പോ ഒരു സമാധാനം തോന്നണുണ്ട് എന്താ ഒന്നല്ലേ
രണ്ട് കാല വെച്ച സൂജി ഇഞ്ചക്ഷൻ രണ്ട് കാലം വെച്ചോ അതോ ഒന്നിനോ ഒരു കൽമേ രണ്ടും വെച്ചേ റേഞ്ച് പ്രശ്നം വന്നാ പിന്നെ എന്തപ്പ പോയോ
യിണ്ടത്തെ ഷെയ്മടാണ് കാരണം എന്താ വെച്ചാ ആൾക്കാരുടന്ന് കൊറച്ചു നേരം എണീറ്റിട്ട് ഇരുന്നിട്ടൊന്ന് എണീക്കുമ്പോച്ചനും കാാലിങ്ങനെ നടക്കാൻ പോയി ചതിക്കി ചതിക്ക ഇങ്ങാണ്ട് അപ്പൊ ആൾക്കാരൊക്കെ നമ്മള് ശ്രദ്ധിക്കല്ലോ അത് കാരണൊക്കെ നമുക്ക് എടക്കെലും പോവാനോ ഒന്ന് ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്താ ഓരോന്ന് നമുക്ക് വരുമ്പോഴോണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയുള്ളൂ ഇന്നലും തന്നെ ഒരു ഓഴവുല്ലന്നാണെങ്കിലോ ഇന്നാണെങ്കിൽ പീരയഡ്സിൻ്റെ വയറുവേദന ഇതൊക്കെ ആയിട്ട് അങ്ങനെ ഇന്നലെയാണെങ്കിലോ ഇന്നലെ ഇവിടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു പറമ്പില് ഇന്നലെെയാണെങ്കിലും നല്ല മഴായിരുന്നു പണ ആക്കർക്ക് കാര്യട്ട് പണെടുക്കൊും പിയിട്ടില്ല വ പറ ഭയങ്കര മഴയായിരുന്നു അപ്പൊ പണിക്കാർക്ക് കഞ്ഞൊക്കെ ഇട്ട് പോയരതായിരുന്നു അവിടുത്തെ അമ്മ അത് കഞ്ഞീട്ട് പോയിട്ട് പറമ്പില് വെഴുക്കി വെഴ്കിവിണ്ക്ക്ണ് കഞ്ഞിയ കഞ്ഞി പോയാ നമുക്ക് വേറെണ്ടാക്കാം കാല മറിഞ്ഞിട്ട് കാ പുറകിമെ സ്ക്രാച്ച് ആയിട്ട് കാലൊക്കെ വീങ്ങി വീർത്തത്ത് അപ്പൊ തന്നെ പോവാ ഡോക്ടറെ എടുത്ത് കാരഞ്ഞപ്പ വേണ്ടന്ന് കേട്ടില്ല തൈലൊക്കെ തേച്ച് ഒഴിഞ്ഞ് അങ്ങനെ മതിയാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും തീരെ നിലത്ത് കാല് കുത്താൻ വയ്യാതെ ഭയങ്കരയിട്ടണ്ട് വീർത്തിട്ടേ നടക്കാൻ വയ്യാതെ ഇന്നലെ ഞായറാഴ്ചയല്ലേ എന്നിട്ട് ഡോക്ടേഴ അച്ഛനൊക്കെ വിളിച്ച് എല്ലിൻ്റെ ഡോക്ടറൽോടുത്ത് കൊണ്ട് പോയി എക്സറേ ഒക്കെ എടുത്ത് അപ്പൊ സ്ക്രാച്ച് ആണ് പൊട്ടിയിട്ടില്ല ബാൻഡേജ് ചിറ്റിാണ് ആഹ് ബൻഡേജ് രണ്ട് മൂന്ന് ദിവസം വേദന ഭേദല്ലുണ്ടെങ്കിൽ പ്ലാസ്റ്റർ ഇടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അത് ഇപ്പൾ എന്താ വെച്ചാൽ എല്ല് വയസ്സായ ആൾക്കാരല്ലേ എല്ലിന് അത്രയും ബലക്കുറവാണ് പൊട്ടാന്നത് ഭാഗ്യം പൊട്ടിയ ഉണ്ടെങ്കിൽ നേരവാനും പ്രയാസണ്ന്ന് അത്രീം. തീര ബല ല്ല എല്ല്ന് ന്ന്. ആള് അധികം. തടിള്ള ആളൊന്നും അല്ലട്ടോ? തീരെ തടില്യ ആള്. തീരെ ബല ല്ല. നമ്മളീ മൻസസ്. ട്ട്, നമ്മള് മൻസ്സസ് ഒക്കെ നിന്ണ്ടെങ്കില്. നമ്മള് ഹോർമോണില്. നല്ല വ്യത്യാസം വരൂ അത്രേ, അപ്പൊ. ചേയ്ഞ്ചസ് വരുമ്പോ, നമ്മളെ എല്ലിന്റെക്കെ ബലം കൊറയും. നമ്മളൊക്കെ ക്ഷയിക്കല്ലേ? അപ്പനി, നല്ലോം നോക്കണം. എല്ല് ഒക്കെ വീണണ്ടെങ്കിൽ, പൊട്ടീ ണ്ടെങ്കിൽ ശരിയാവാൻ പണിയാണ് ന്ന്. അതൊക്കെ കഴിഞ്ഞ. അപ്പ, അതിന്റെ ഒരു മാസം മുന്നേണ് ഇപ്പ, മൂക്കുന്ന ബ്ലഡ ക്കെവന്ന്ട്ട് സ്ട്രോക്ക് അത്രേ. പെട്ടെന്ന് നമ്മള്. തുവരെ മുന്നെണ്ടെങ്കില ല്ലേ? നമ്മള് നോക്കുള്ളൂ... ഇതുവരെ, ഇമ്മ ഇടക്കിടക്ക് പ്രഷറും, ഷുഗറൊന്നും ഇല്ല. ന്നാലും മ്മക്ക് ഭയങ്കര.
ആഹ്, ആഹ് പ്രഷറും, ഷുഗറും, ണ്ടായാതന്നെ, മൻസന് ഭയങ്കര കെതിയെടാണ്. ഉം. എത്ര തയാലും. നോക്കുമ്പ, കൊർഞ് കിട്ടുലാ ആ, സാധനം. ഉം, അതെ, അതെ, അതെ, അതെ, അതെ. ഉം, ഉം, ഉം, ഉം. ആഹ്, ആഹ്, ആഹ്, ആഹ്, ആഹ്. ലോ, കേക്കാവോ? എടക്ക് റേഞ്ച് പ്രശ്നം വരോണോണ്ട്യ.